അലോ?
ആഹ കേക്കില്ലേ?
വൊലൊ കേക്ക്ണ്.
ഏ പ്പോളോ?
ആഹ ഇപ്പൊ കേൾക്കണ്ട്.
ഉം ള്ളേര് വന്നോ പിള്ളേര് വന്നോ.
എങ്ങനെ
കുട്ടികളൊക്കെ വന്നായിക്കൃ.
ഓ മക്കള് വന്ന് പിന്നെ രണ്ടാളാ പോയി കൊണ്ട് കൊടരണം. ഒരാള വണ്ടിൽ വന്ന് ചായ കുടിച്ചന തിരക്കേ നു അതാ എക്ക വന്താന്തയില ചായ് കടി വണം.
ആഹ ഉ
അപ്പ മജകട്ട പൊക്കോട്ട മൈടവും. കൊടുത്തീനി അയിന് തല്ലൂട. അപ്പൊ പിന്നെ കടി എന്തോ പഴം.
ഉം ഉം
മുട്ടയൊക്കെ ഇതാക്കിട്ടുണ്ടാക്കലാണ്.
ആഹ്
അപ്പൊ ഒന്ന് ഭയിന് ഒനും നോക്കിയില്ല ഞാൻ പറഞ്ഞു പഴതാ പഴം വാട്ടിക്കോളിന്ന് പറഞ്ഞിട് ആവുല ഒൽക്.
കുടികൊടരണ സ്കൂള്ന്.
ആഹ രണ്ടാള് ഒല് നടന്നാ പോര. അപ്പൊ പിന്നെ കൂട്ടി കൊണ്ടരും മറ്റോ ചെറിയോള് പിന്നെ വണ്ടിയില വരിയാ
ഉം ഉം
ഓള് പിന്നെ അങ്ങനെ പോന്ന വണ്ടിയില് ഒന്ന് പോക്ക് പിന്നെ കൊറെേ രണ്ട ദിവസം ഇങ്ങനെ മൂക്കും ഇങ്ങനെ വേദനായിട്ട് ജലദോഷം അടെ പിടിച്ചിട്ടില്ലാണോ
ആ ഉ
പിന്നെ അങ്ങനെ തൊടുമ്പ വേദന അപ്പ ഞാൻ അങ്ങനെ വല്ല ഒരു വന്ന് പറഞ്ഞപ്പിട്ട് പറഞ്ഞേക്കനാ പുള്ളി
ഹേ
അപ്പം ഇന്ന് പറഞ്ഞാ നമ്മൾ കാണിച്ചാ പോവാ ഞങ്ങൾ രാവിലെ തന്നെ പോവും പിന്നെ കാണിച്ചി ഓള സ്കൂളാട്ട് ആക്കിടുത്ത് പിന്നെങ്ങോട്ട്ന്നെ പോകണം പോവാ മടിച്ചോൊണ്ട് നീനി പോവൂല പോവൂല പോരാറിഞ്ഞുണ്ട് അത് പിന്നട് കൊണ്ടു പോയാക്കി അ പിന്നെ വെറുതനെ ഇടെ വെറുതെ ഫോൺ കാണു
ആ അതന്നെ
അവ പിന്നെ ആട് കൊണ്ടപോ ആക്കിയാ പിന്നെ പ്രശ്നല്ലല്ലോ
എന്തേ നിങ്ങക്ക് എന്ത
എന്തെന്നാർക്കറിയാ ഓല് ഒന്നും കടുട്ടൊന്നുമല്ല ഓല് പറഞ്ഞാല് മൂക്കില ഒരുന്ന് ഉറ്റിച്ചനാ മരുന്ന് തന്നാണ് പിന്നെ ഒരു ഗുളികിയുണ്ട് അപ്പൊ അലർജിന്റൊന്നൊക്കെ ഒരു പറഞ്ഞഞ് പ്പൊട്ടിച്ച നോക്കിയല് എന്താറിയല്ലോ എന്താ ഞാൻപ്പ എല്ലാർക്കും ഇപ്പോ ഒരു ദേശേൻന്റെറെത്ന്താള പാട്ട ആാനും ആണോന്ന് പേടിച്ചിട്ട് വേ പോയി കാണിച്ചച്ച് നമ്മള് ശ്രദ്ധിക്ക എന്നായ മക്കളനി ഇപ്പൊ എന്തുണ്ടെങ്കിലും പറയൂലല്ലോ
ഉം ഉം.
അ മേടിച്ചിട്ട് ഞാ പിന്നെ കൊണ്ട പോോ വണം അതിനോട് പറഞ്ഞപ്പോ അഹ് പിന്ന അ നേരല്ലറനാട്ട് അങ്ങനെ മ ന്ന് രാവിലെ തന്നെ വിളിച്ചോട്ടെ ഞാൻ കൊപോകട്ടോന്ന് പറഞ്ഞു മെരിയസെന്റർക്കാ പോയ അടെ പൈസണ പറഞ്ഞിട്ട് വിട്ടല്ലോ വണ്ടി കൂലി എട്ട് എമ്പറു പ്പായിന്നു അയിമ്പറു പ്പിയാ അയ് മ്പർ പ്പി യ ആയിറ്റ്
ഇവടെയ് പിന്നെ വേറെന്താ അന്റെ മ ക്കള് വന്നോ?
ഓ ഒന്നേ പോയില്ലന്നു
ഏ
ഒന്നെ പോയല്ലെന്നു പറ
എ അതെന്തേ ഒരാള്
ആ പെങ്ങളുടെ കൂടെ പോയിന്
അ ആട്ടു പോയവിടെ വന്നില്ല
ഉ ഓ സമസ്
ഇപ്പൊ വന്നിട്ടൊള്ളൂ
ഒച്ചവു സത്തിം ലെ കൊഴപ്പൊന്നും ഇല്ലേക്കൂല അവിടെ ഇങ്ങനെ റൂമായി ട്ടേക്കൂലേ
ആഹ് ആഹ്
ഉം വേറാ ളുണ്ടോ കുട്ടിളുണ്ടോ?
എന്തവേണ്ടേ
ക്കും
ആൽ കയിന്റെ ഓയിന മൊ യിനോ
ഉം കായില്ലാത്ത പരിവാടില്ല ഉപ്പില്ലാത്ത കസായില്ലറിഞ്ഞതിരി.
അയ് ശരി പിന്നെ ചേർത് പോയിണ്ടാവില്ലലെ?
ഏഹേ
എ അയ് ശരി. വേറെന്താ?
വേറെപ്പന്താ?
അന്റെ ചെറി ആങ്ങളെ പോയ് വന്നോ പോയോ?
എന്നൊപ്പോയി ആൻഡ്നെനി ആണ്ട് നല്ല. ആ ണ്ടിനത്താൻകഴിഞ്ഞില്ല ആങ്ങളട മോളെ കല്ല്യാ ത്തിനയ്ക്കണ്.
വന്നീനോ ഏ
വന്ന് പോയി ഉം ന്നിപ്പോ അടുത്ത നോമ്പിന്യയ്ക്കും വര?
ആ ഓനങ്ങനെ ലീവ്?
ഓന് നോമ്പിനാണ് ലീവ് ഇണ്ടാവല് കൊല്ലത്തിലാവുമ്പോ. അല്ലങ്കിപിന്നെ കൊല്ലത്തില് നോമ്പി ന് ലീവ് ഉണ്ടാവും. ആ ഒരാള് നാട്ടി പോകുമ്പോ ഓന് ആ റ് മാസത്തിനു അങ്ങനെ വരും. വേറെ വേറെ ആൾക്കാര് നാട്ടിൽ നാട്ടിന്ന് വരുമ്പോ ഇബന് ഇങ്ങട്ട് പോരാ ങ്ങനെ.
ഏ അങ്ങനെ?
ഉം ഉം.
ആ ഇനിപ്പ അടുത്തൊന്നു വരൂലല്ലേ?
ഞ്ഞിപ്പൊ അടുത്ത കൂൾബാർപോൽത്തെ?
അഹ് ആ.
മറ്റേ ഇല്ല റൊട്ടി നങ്ങളൊക്കെ ണ്ട് പൊറാട്ട വേറെ ഉരീറ്റോ
ആ ആ എ സ്വന്ത കടായിറ്റാ
ആ വേറെ വേറെന്നു
ആ ആഅല്ല ആ യ്ശരി പിന്ന വേറെ ഓന് രണ്ട്ട്ടൊളാഎത്ര ട്ടൊളാഓന്
മൂ
മൂന്നാളാല്ലേ ഓലെന്നെ തറവാട്ട്ല്ലേ ആ അന്റെ മറ്റേആങ്ങൾക്ക്ന്തായി സുഖായോ
ഓ കൊറ മാറ്റണ്ട് കണ്ണിന്റെ ഉ ഒര് കണ്ണിന് കാഴ്ച്ചഇല്ല്യല്ലോ
ആഹ്
മഴപെയ്യുല്ലഉം ഓ
അന്നെ എന്തണ്യ ചോറക്കന്നെ?
ആഹ് ആല്ലേനിച്ചോള്ളൂ
ആ ആ അല്ല പീട്യതൊടങ്ങിനർഞ്ഞ അവടന്നെ?
ആഓനല്ല പീട്യ തൊടിങ്ങി മറ്റഗൾഫ് ള്ളോൻ.
ഫുള്ള നാക്ക് ആക
ആ എല്ലോരും എന്ത മന്തികേടാ എന്തോന്ന് പറഞ്ഞിന്നുജ്ജ്ന്നാള്
മന്തി കടെ
ന്തോന്നാല് പറഞ്ഞില്ല്യയ്ന്നൊഫുഡ് ആഹ്
പെര് ന്നാള്ന്ഓഡ്രെയാ പൊരേലൊന്നുഅല്ലെ വെക്ക
അങ്ങനല്ലേ പക്ഷേ ഞാവിചാര്ച്ച് ആഹ്
തൊടങ്ങണംനൊക്കെണ്ടായ്ന്ന്ലക്കല്ലേഇങ്ങനൊക്കെ ആയി
ആഹ് ആഹ് ല്ലഹ് ണ്ടെങ്കില് ഉ ആങ്ങളാരായ്ട്ട് ഇങ്ങട്ടും
ആഹ് മറ്റൊന്കൂടി പറഞ് ഞാൻ ചെയ്യണംനൊക്കെ പറഞ്
ആഹ് ആഹ് ആഹ് അല്ലഫുഡ്ണ്ടാക്കാ നിചെള്ളോര്ആവുമ്പേ അയ്ന് വേറആളെവിളിച്ചാണ്ടല്ലോ
ന്റെ അ ഞ്ചത്തിന്റെപിന്നൊക്കെഓല് ഒയ് വാക്കി മന്തികടെയ് വെല്യേ മറ്റേ അന ഒയ്ക്കര ഇയ്യ്കണ്ട്ണ്ടാവും ഫ്രഷ് ബേക്കറി ണ്ടന്നോ ആഅയ്ന്റെപ്പുറത്തൊരു മമന്തി ഹൗസ് ഇല്ലേയ്നോ
ആഹ്ആഹ്
പിന്നെ നല്ല കൊറേങ്ങനെകൊറേ
ആഹ് കൊറയസ്ഥല ആഹ് ആഹ് ഏ അശെരി അജജത്തിന്റെണ് അയ് ശരി ആഹ് -
ഓല് ഇന്നെ ആ വാടകന്റെ ടൈമും കൈഞ്ഞീന്ന് പിന്നെ അങ്ങ്ട് ഒയ്വാക്കള അയിന്റെട്‌ക്കൊരു കുട്ടി മരിച്ചിനില്ലാടെ ഒരു ചെറി ആഹ് എന്താഅറിയില്ലഒര് നോബിനങ്ങാനു ആണേഹ്
ആ തോൺണ്ട്പ്പട്‌ത്ത്
ഒര്ചെറ്യേകുട്ടി ആനാല് വയസായെ ആആഒര്മരി ച്ചേന്റെഷംഫുഡ്ഡിംഫഷനാന്ന് പറഞ് കാട്ടഅങ്ങനെ ന്നെ ചെക്കിങ്ങനൊക്കെ വന്നീന് ആതില് പൂട്ട്യേതാണ് അപ്പൊർത്ത് കൊറേ കടകളൊക്കെപൂ തീംതോന്ന്ണ്ട്
ആഹ്
നേരെ അപ്പൊർത്ത് പോൽത്തൊന്നുണ്ടല്ലോ ആട ആവന്നയ്നെകൊണ്ട് ഇവര്ക്ക്‌ കച്ചോടം കൊറവാണ്
മ് ഹ് മ് ഹ് ആ ശരി ഇപ്പ എന്താ പരിപാടി
ഏഹ്
ഇപ്പ നിങ്ങക്കെന്തപരിപാടി
ഇപ്പൊ ബേക്കറിന്റെ അപ്പറത്ത് തന്നെ
ആഹ് ആഹ്
ഫ്രഷ് ബേക്കറി ഇല്ലെഅതിന്റെ നേരെ കൊറച്ചപ്പുറത്തെ ഫ്രൂട്സും പിന്നെ ആഹ് അപ്പൊ ആട് ഒണ്ട് ഇളയച്ചനാ ആടെ സ്ഥിരമായിട്ട് അളിയ പിന്നെ ഫ്രൂട്ട്സ് എടുക്കാണ് ടൗണിൽ പോവും പിന്നെ ആട് പിടിൽ നിക്കുകയും ചെയ്യും പിന്നൊക്കെ ആടെ സാധനം കറന്നുണ്ടാക്കണ വർത്തായക്കാമി
ആഹ് ആഹ് ബേക്കറിയില്ല ആ ആ ബേക്കറില്ലേ ഞങ്ങൾ അവ ടുന്ന വാങ്ങിത് സ്ഥിരമായിട്ട് അങ്ങനെത കൊണ്ട് പോവക്കണെങ്കിൽ വീട്ടിനന് പോവക്കാണെങ്കിൽ അതന്നെയ
ആഹ് മിച്ചറോ മൈസൂരിേക്കും പിന്നെ പെരേന്നാ ഓല പരേന്നണ്ടാക്ക അഞ്ചച്ച്ചൻ്ണ്ടായിന്ന്
ആഹ് ആഹ്
ഉം
അറിയുമ്പോ അളിയുമ്പ റയും ഒരു സാധനം അങ്ങനെ പിന്നെ ഉപയോഗിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കൂല്ല അളിയന് അങ്ങനത്തെ ഒരു കർശനാണ് ഫുഡിന്റെ ആയാലും മയോണൈസ് വരുന്ന ദേ തലേന്നത് ഒരാൾക്ക് കൊടുത്ത് പിറ്റന്നാള് ആ നേരം തന്നെ പിന്നൊരാക്കെ കൊടുക്കേല്ല അ വേറെ അ ഒയിവാക്കലാ ഇന്നണ്ടങ്ങനൊയിട്ട് ഓല് പിന്നെ ഫുഡും കൊറെേ ഉണ്ടാവല്ലോ ആായിട്ട് ഒരു കുറച്ച് താറാവിനൊക്കെ ഇറക്കിങ്ങാട്ട് തിന്നാനും വാണ്ടേ ആള് വേസ്റ്റ്
ആ
എന്നിട്ട് അങ്ങനെ ഒരു പത്തിരുന്നൂറ് താറാവിനെ ഇറക്കി മ മൊത്തത്തിൽ ഇങ്ങനെ ഓലെ ബേക്കില് പ ഒരു പത്ത് സെന്റ്സ്ഥലം ണ്ട് അ യില് ഇങ്ങട്ട് ബേക്കില് കുറ്റിക്കാട്ട്
അയിറ്റ ടെ തിന്നാനായിട്ട് പോറ്റ ലേന്ന് ഓക്കെ എല്ലാത്തിനും കൊടുത്ത്ഒയിവാക്കി താറാവിനറിമ്പോ കൊറേ നല്ല ഫുഡ്ാണല്ലോ ൽക്ക് ന്നട്ട് ഞങ്ങള് പറിം മന്തി തിന്ന തറാവാണ്
ഉ
പിന്നെ മുട്ട പിന്നെ അങ്ങനെ കൊറേ ഞാനും കൊണ്ടുവന്നുനി ഓള്ഓല് കൊക്കെ കൊടുക്കും ഓരോരുത്തർക്ക് മുട്ടക്ക മുപ്പതുറുപ്പ്യ ഒന്നിന്
ആഹ്
അപ്പ മുപ്പതല്ല പതിമൂന്ന് പതിമൂന്ന് പതിനഞ്ച് അങ്ങനെയൊക്കെണ് അപ്പൊ ഓള് അങ്ങനെ കൊടുക്കും ചെയ്യൂ പിന്നെ ഞാൻ ചെൽപ്പോ ഇങ്ങോട്ടു കൊണ്ടന്ന് ഞാനും പൊറത്തേക്ക് വിക്കൂ അങ്ങനെ ക്കെ കാര് കൊറെ കൊണ്ടോന്നീനി അപ്പ വന്നിട്ട് ഓള് പിന്നെ ഓലന്നപ്പ കുടുങ്ങി നിക്കാ ബേക്കറി ഉള്ളൂ പിന്നെ അളിയന് ഇഷ്ടൊന്നുല്ല മറ്റേ ഒയിവാക്കാന് ഇങ്ങനെ ആയ്പ പിന്നെ ഓല് ഒരു കൊല്ലത്തിന് റ ഇന്താ തോന്നുന്നുണ്ട് ഇത്ര കൊല്ലത്തിന് നെയ്തു ആ കൊല്ലത്തിന് ആവാൻ ആറു മാസം കൂടി ഉള്ളു പിന്നെപ്പ അത് തൊടങ്ങിട്ട് പിന്നെ മുതലാവൂലല്ലോ അങ്ങെനെ പിന്നെ
ടൈമോ ഓവറായോ ഏഹ് ഹലോ
ഇന്നാ ശെരി
ആഹ ആയിക്കോട്ടെ